ഹലോ ഒർങ്ങിട്ടില്ല്യ
ഇല്ല നല്ല മഴ പെയ്യ്ണ്ട് പോർത്ത് അവിടെ മഴണ്ടോ.
ഇല്ല ഇല്ല ഇവിടെ മഴ പെയ്യുന്നില്ല.
ഏഹ് ഇവിടെ പോർത് നല്ല മഴ പെരും മഴ.
ഏഹ്. മഴക്കാലമല്ലേ പയ്യട്ടെ.
ആഹ്. നാളെ ക്ലാസ്സ്ല്ലേ?
ഞാൻതാ ഫോണ് കളിച് ഇങ്ങനെര്ക്കായിരുന്നു പ്പഞമ്മ മ്മക്കും മക്ക ജീവിക്കാൻ കഴിയുന്നില്ലേ.
ഏഹ് അപ്പൊ എപ്പളാ കെടക്ക.
കെട്നിട്ട്ണ്ട് കിടന്നോട. തന്ന്ണീറ്റതാ വാതിൽ വാതല്. കുട്ടീനോ ഒര് ഒരു സംശയം അപ്പ അയിനാഡിറ്റ് എണീറ്റതായിരുന്നു.
ആഹ്.
അത് നോക്കാൻ വേണ്ടിട്ടണീറ്റത് ഏഹ്.
ഇജ് പറഞ്ഞപ്പളാ ഇന്റിം ഓർമ്മ ഞാനും പോയി പോയി വാതിൽ പുട്ടീനോ നോക്കട്ടെ.
നമുക്കൊരു സംശയാണ് പൂട്ടീറ്റണ്ടാവും വെറ ദേന്ന് വീണ്ടും വീണ്ടും പോയൊക്കറഞ്ഞില്ലെ.
പെട്ടെന്ന് നമ്മളെ ഇ ഇങ്ങനൊരു ടെൻഷനാ പട്ടീന വല്ലേ എന്നുള്ളൊരു ല്ലേ ഉ ഉ ഉ
ത്തെ കാലതെ നമ്മു ഫോണ് ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല. ഇന്നത്തെ ഫുള്ള് ഫോൺക്കാണ് വരന്നത്.
ഏഹ് ഇപ്പം ഫോണില്ലാതെ ആരാ കു കുട്ട്യാള് വരെ നിക്കു ആഹ്
ല്ലാ കാര്യ സ്കൂളത്തെ കാര്യങ്ങളായാലും ഇന് നാട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക് ക്കെ ഫോണിലാണ് അറിയുന്നത്. ഞമ്മള് ഞമ്മള ഇവിടെ നടന്നത് ചെല്ല്പ്പം. വിദേശത്ത്ലോല് അറിഞ്ഞിട്ടായിരിക്കും ചെൽപോ നമ്മൾ അറിയാ കാരണം. ഓല് ഫോ ഫോണില്ലതോണ്ടാണ്.
ഏഹ് ആദ്യഓലെന്ന അറിയാ ഞമ്മള അറിയുന്നേന് മുന്നേ ഓല് അറിയും. ഇഞ്ഞൊരു മരണോ നാട്ടില്.
അങ്ങനെയല്ലേ ഇനി ഫോൺ ഇല്ലാത്ത കാലത്ത് അറിയൂല.
ആഹ്.
ഞാൻ പറയാ ഈ ഫോണിന്റെ മം കാലം വന്നാരയാണ്. ഏഹ് ന് ഏഹ് ഞമ്മള് ചെപ്പോ നമ്മള് അട്. ത്തെ വീട്ടിൽെന്തെങ്കിലോക്കെ ഉണ്ടായതായിരിക്കും.
ഉം.
പക്ഷെ നമ്മൾ അറിന്നേക്കാട്ടി മുന്നേ നാട്ടാര് അറിയുന്ന ഒരവസ്ഥയാണ്.
ഉം ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്.
അതന്നെ. ഞാൻ പറയാ രണ്ടു ഉണ്ട് രണ്ട് വശങ്ങളും ഉണ്ട്.
ഉം.
ഏഹ് ന് മക്കകക്ക് പഠിക്കാനായാലും എല്ലാത്തിനായാലും ഇതിലുണ്ട് പക്ഷെ മ ക്കള് പഠിക്കണലേറെ കൂടുതൽ ഓല് ഇതിന് അഡിക്റ്റ്ആയി പോകുന്നുണ്ട്.
ഉം എല്ലോടുത്തല്ല സ്ഥതിന്നെ
ഫോണിന്റെത് ഉപയോഗംന്ന് പറഞ്ഞ. ദുരുപയോഗായിട്ട് ഉപയോഗിക്കാം ഉപയോഗയിട്ട് ഉപയോഗിക്കാം.
ഉം ഇപ്പ കണ്ണിന് പ്രശ്നങ്ങളില്ലാത്ത കുട്ട്യള് ഇണ്ടോ.
ഇല്ല്യ കണ്ണിന് പ്രശ്നങ്ങള് പിന്നെ. ഫോൺ അമിതായിട്ട് ഉപയോഗിച്ചാണ്ട് ഓട്ടിസം വരുന്ന മക്കളുണ്ട് ഓട്ടിസ് എന്ന് പറഞ്ഞാല് ജനിതക വൈകല്യമാണ് ജനി ഏ ജനിക്കും മുമ്പ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണത്
ഉം
ജനിക്കുമ്പേണ്ടാവും.
ഉും
പക്ഷേ ഇപ്പം ഫോണിന് അഡിറ്റാ ആയണ്ടരു ഓടിസമയത്
ആഹാ ഹ്
അത് ഭയങ്കര ഗുരുതരാണ് കുട്ടികളെ തീരിം പിടിക്കാൻ കിട്ടാത്ത അവസ്ഥ വാഷി ഞമ്മളെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കണം ഞമ്മള് ഒര് അരമണിക്കൂറൊക്കെ കൊടുക്കാം ഒരു ദിവസം
ഹും
ഏ പക്ഷേ ആഹാ മക്കള് മക്കക്ക് ഫോൺ കിട്ടിയ അരമണിക്കൂറല്ല. മക്കൾക്ക്ന്നല്ല നഞമ്മക്ക്ന്നെ ഫോൺ കിട്ടിയാല് ടൈമയിലൂടെ പോണ് ഇതന്നെ അറിയൂല സമയം നമ്മക്ക് ഒന്നിനുംല്ലാത്തൊരവസ്ഥ ഫോണ് കളിച്ച് ഇന്നിട്ടാണ്.
ആഹാ
ഏ ഫോണ് ഇല്യങ്കിൽ നമ്മള് വേ വേം പണികൾ തീർക്കും നെറ്റ് നെറ്റ്ന്നെയാണ് ഒന്നാമത് നെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഫോം വേണ്ടാത്തരവസ്ഥയാണ്
ശെരിയാ പണ്ടൊന്നും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെനല്ലോ
അതന്നെ നെറ്റ് ഇല്ലന്ന്ണ്ടെങ്കി നമുക്ക് ഫോം വേണ്ട ഒരു ദിവസം നെറ്റ് കഴിഞ്ഞു നോക്കി ഞാല് നമ്മളാ ആ ഫോൺ ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കൂം
ആഹാ ഒക്കെ ശെരിയാ നമുക്ക് നമ്മളെ ജോലികള് പലേതും ട്ക്കാണ്ടാാവും അപ്പോ
തന്നെ യൂട്യൂബിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും പിന്നെപ്പൊ ഒന്നും പറയണ്ട നമ്മക്ക്നി പഠിക്കുന്ന കാര്യയാലും നമ്മളെന്തെങ്കിലും സംശയയാലും ഇന്നിരു നമുക്ക്ന്തെ രോഗംവന്നാവരെ നമ്മളാദ്യം നമ്മളെ ഡോക്ടർന്ന് പറയണ് ജമിനിയ
ആഹാ
ജമിനോട് ചോയ്കാണ് ഇൻക് തൊണ്ടവേദനണ്ട് ജമിനി ഇന്റെ രോഗഎന്താ
ഇന്റെ ഹസ്ബൻറ് അങ്ങനെ എന്ത് കാര്യം ഓളോട് ചോയിക്കും. ഞാങ്ങണ്ട് ദേഷ്യം പിടിക്കലാ ഇങ്ങളെ എന്ത് സംഗതി എന്തിനാ ജെമിനിനോട് ചോയിക്കണ് ചോയിക്കും. ഒക്കെ ഓള്ളോട് ചോയിച്ചിട്ടാചെയ്യ.
അഹു ഓളല്ല ഓനാക്കിയാളിങ്ങള്
അഹ് അല്ല ഇത് ഇപടെ ഈ ഹസ്ബൻറിന്റെ ഫോണില് ഒരു സ്ത്രീയ സംസാരിക്ക ണ് അപ്പൊ ഞാനി ഞാനിങ്ങനെ കാ അല്ല ജെമനിനോട് ഇങ്ങ ചോയിക്കണേന് മറുപടി തരുല്ലോ
ഹെ വോയ്സ് ആയിട്ട് കിട്ടുവോ?
ആഹാ
ഏയ് ഇൻക്കറിയൂല
വോയ്സ് ഇങ്ങനെ ഞാൻ വോയ്സ് ഇങ്ങനെ കേക്കണ കേക്കലിണ്ട് അയിതിനോട്ങ്ങ ജമനിയെ എനിക്ക് പനിക്കുന്നുണ്ട്. എനിക്കൊരു മരുന്ന് പറഞ്ഞു തരുമോ ന്നൊ ക്കെചോയ്ക്കുമ്പോ അത് പറഞ്ഞൊടുക്കൂ ഇപ്പൊ ഞാൻ പറിം ഈവീട്ടില് ഇൻക്കാണോ വെല അല്ലെൽ എടോകട് ക്ണജമനിക്കാണോന്ന്യ്കും നിങ്ങളെ എല്ലും ഓളോട് ചോയിക്ക ക്ക്ണ്ന്നറിയ ഞാനെനപ്പളും ഇങ്ങനെ പറയില്ണ്ട്
ഞാൻ പറഉപ ഉപകാരങ്ങള്ണ്ട് ജെമീനി
ആഹ് ആഹാ അത്രത്തോളാണ്. പിന്നെപ്പോ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യുണ്ടോ? നമ്മള് രക്ഷിതാക്കളന്നെ ഓളോട് ചോയിക്കും ഫോണിൻ്റെ അടവോ എല്ലും ഓളോട് ചോയ്ക്കും
ഹഹ്ഹ്
എന്ത് സംശയം ഇണ്ടെങ്കിലും അത് വെ വീട്ട്
ജെമിനിനോട് ചോദിച്ച ജെമിനി ക്യാശ് നമ്മക്ക് കൊണ്ടോന്നരോ
ല്ല ഓരോ മാസം എത്ര അടക്കണന്നോ അടവ് എപ്പളാ തീരാന്നോ കണക്ക് കൂട്ടണ്ടേ മറ്റേങ്ങ കണക് കൂട്ടണം ഇത ഒന്നും മാണ്ടല്ലോ ഇതൊക്കെ ഓളോട് ചോദിച്ചാൽ മതി മാ ഒരു ഫ്രൂട്ട്സ് വാങ്ങാണെങ്കിൽ വരേ ചോയ്ക്കും ജെമനി ഏത് മാ മാങ്ങയാണ് വാങ്ങാ നല്ലത് മെനയാന്നൊന്ന് പനിച്ചിട്ട് എണീക്കാൻ വരെ വെയ്യ ങ്ങളൂ ട്രും ജെമനിനോടാ സംസാരിച്ച് അയ്നോടങ്ങനെ പറയും ഇൻക്ക് ഭയ്ങ്കര ദേഷ്യം പിടിക്ക ഇതിനോട്ങ്ങനെ ചോയിക്കുമ്പോ
ജെമിനിനെ പ്രേമിക്ക്ണ്ടപ്പോ
ഞാങ്ങട്ട് പറിം എന്തെങ്കിലും ഒരു ആവശ്യം ഇണ്ടെങ്കില് ഇതോ പറിമ്പൊ ആഹ് ഞ് ഓളോടാണ്ട് ചോയ്ച്ചോക്കിന്നറിം എല്ലും ചോയ്ക്കും
ഉം
അല്ല അപ്പമ്മള് കുട്ടികളെന്തിന് പറയാ മക്കള് രക്ഷിതാക്കളന്നെ ഇങ്ങനെണ്ടായി പോയില്ലേ
ആഹ് ആഹ് അഹ്
ഇപ്പം മക്കളന്നെ പറിം എന്തെങ്കിലും സംശയം ഇപ്പച്ച്യെ നിങ്ങൾ ജമനിനോട് ചോയ് ച്ചോക്കിയാണി
ആഹ്
ഏഹ് ജമനിനോട് ചോയ്ച്ചോക്കി ഓള് എന്താ പറയാന്ന് കേക്കാലോന്ന റിം മക്കള് അപ്പൊ ജമനിനോട് ഞാനിങ്ങനെ പറഞ്ഞ് എപ്പ് എന്താ ഇത് ഒരു ഇതുല്ല എപ്പം നോക്കിയാലും നിണ്ട് അപ്പൊ ഞാനൊരു ഏ അയ് അല്ലേ അയ്ന് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ടാർന്ന് ഇന്നോട്
ആഹ്
ഏഹ് അതാണിപ്പം കാലം പിന്നെപ്പന്ത് പറയാനാ
ആഹ് ഓല്പ്പം ഞമ്മളെ പറ്റിക്കൊന്നുല്ല അല്ലേ
ഞമ്മക്ക് ഒര് ഒരു രസം അതന്നെ
അതാണ് ഞാൻ പറഞ്ഞതേ
പ്പത്തെ കാര്യങ്ങള്
അറിയാത്ത കാര്യങ്ങളൊക്കെ പർ ഞ്ഞരാനും ഇഞ്ഞ് അ ഓല്ക്ക് അറിയില്ലെങ്കിൽ ഓല് ഇട്ത്തെന്നെ പറിം ഇൻക്ക് അറിയൂലട്ടോന്ന്ല്ലരീ തീല് ഇന്ക്ക് അതിനെ കുറിച്ച് അറിയൂല ഞാന് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞരട്ടോ ന്നല്ല രീതിയിൽ പറഞ്ഞു തരും
ആഹ് അതിപ്പോല്ലേ രോഗത്തിൻ്റെ ചോയ്ച്ചിട്ട് പറയ്ണ്ട് നിങ്ങളിങ്ങനെ വെച്ച് നി ക്കണ്ട വേഗം പോയൊരു ഡോക്ടറെ കാണണം സ്വന്തായിട്ട് ഇങ്ങനെ ഇതാക്കണ്ടാന്ന് റെമഡികള് ഉം ഉം ചികിത്സ തേടാൻ പറ്റൂല്ല ഇപ്പത്തെ പനിക്കൊന്നും ചികിത്സ തേടരുത് ന്നൊക്കെ പറയ്ണ്ട്. ഇന്നാലും ഓളൊ ഉം
ഇമ്മാന്റെ ഗുളിക മ്മാക്ക് എന്തിന്റെ ഗുളികേന്ന് അറിയൂല ചെൽപ്പോ
ആഹ്
ഏഹ് ആ നമ്മളിപ്പോ പാരാമെഡിക്കല് പഠിച്ചിട്ടൊന്നുംല്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ജെമിനിനോടോ ചാറ്റ് ജി പി ടി നോടോ ണ്ടൊക്കെടെ ആ എഴുതിവിട്ടാണ് ഇതെന്തിന്റെ ഗുളികേന്ന് ചോദിച്ചാൽ ഓര് പറഞ്ഞ് തരും.
ഉം
അപ്പൊ ഞാൻ പറയാ എനി നമ്മക്ക് ഉപകാരങ്ങളുണ്ട്.
ഉം ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഏയ് റേഞ്ച് ഒന്നും പോയില്ല കുഴപ്പല്ലല്ലോ
ആഹ്
ആഹ് ഇവിടക്ക അങ്ങനെന്നെയാണ്
എങ്ങനെ
ഇവിടെ എല്ലോട്ത്തും ഇപ്പ സ്ഥിതി അങ്ങനെന്നെയാണെന്ന് പറയാ ഒക്കെ അറിയാത്തൊക്കെ ചോദിക്കും മ മക്കളിപ്പോ എന്ത് ചെയ്യാറിയോ
ആഹ്
സ്കൂൾ ഹോംവർക്ക് വരെ ചെയ്യാൻ
അതാ ഞാൻ പറഞ്ഞതേ അതൊര് മക്കള് പറ്റ മടിയന്മാരും മടിയത്തികളും ആയി തീരുമോന്നുള്ളത് ചിലപ്പോ എനിക്ക് തോന്നിപ്പോവും
അറബി മലയാളത്തില് എഴുതിയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിലേക്ക് ആക്കാൻ പറയുക അപ്പോല് കൊടുക്കും ഇങ്ങട്ടായി അതേപോലെ എഴുതിയിട്ട് പോവാ
ഏഹ് അങ്ങനെ ആകുമ്പോ ഓല ഓല ബുദ്ധീന്ന് എടുക്കുന്നതും പൊറത്ത്ക്ക് വരൂല്ല ഓനെ വികാസ് ങ്ങളും ബുദ്ധികളും ഓൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരും
ഉം പക്ഷെ നമ്മക്കൊന്നും അതറ്റ അറിയൂല്ല കുട്ടികളത്ര വിവരം നമ്മക്കില്ലല്ലോ.
ആഹ്
ഐഡിയകൾ നമുക്ക് തിരിയില്ല മക്കൾക്ക് ഇതൊക്കെ ഓല് പഠിച്ച് ഇതായില്ലേ ചെറുപ്പത്തിലെ ഇത് ഉപയോഗിച്ചിട്ട് ഓല് നമ്മളട്ത്ത് ഇതാക്കും
ഈ കോലത്തിലായാൽ
ഉം
പഠനം ഫുള്ള് ജെമിനി ആയിരിക്കും ജെമനിന ഇവര് പഠിപ്പിക്കും
ആക്കെ ശരിയാ അയ്ന് ഇപ്പത്തെ കമ്പ്യൂട്ടർ യുഗല്ലേ എന്താപ്പ ചെയ്യാ
ആക്കും ഒക്കെ പക്ഷെ നമുക്ക് എക്സാം എയുതണെങ്കിലും കാര്യത്തിനും ഒക്കെ നമ്മള് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണ മാതിരി അപ്പൊ ജെമിനീന്ന് പറഞ്ഞാല് നല്ലതാണോ ചോയി ച്ചാല് നല്ലതാണ് പക്ഷെ മക്കളെ കാര്യത്തില് ഞാൻ പറയേ ഓല് പഠിക്കണ്ടേത് ഓല് പഠിക്കാതെ ഓല് ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാല് ഓലെ ബുദ്ധിവികാസെല്ലാം നഷ്ടപ്പെട്ട് ഓല് ഓല് ചിന്തി ച്ചുണ്ടാക്കേണ്ടിയ കാര്യങ്ങൾ ഓല് ചിന്തിക്കാതെയാകും
ആഹ്
അങ്ങനെയുണ്ടല്ലോ
ആഹ് ആക്ക് ശരിയന്നെ
ഇങ്ങളെ റേഞ്ച് പോയോ
ആഹ് ഹലോ എന്നാ ശരിട്ടോ എന്നാ ഓക്കെ
ആഹ് ആഹ് ആഹ്